ഹലോ, ഹലോ ആഹ് കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം കഴിച്ചോ ഊണ് കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം ഞങ്ങളിങ്ങനെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അവിടെ എന്താ കഴിച്ചോ ഭക്ഷണം?
ഞാൻ ആഹ് ഭക്ഷണം കഴിച്ചു ഫുഡ് ഇപ്പ ഞങ്ങള് കഴിച്ച് എണീറ്റേ ഉള്ളൂ.
ആഹ് എണീച്ചേ ഇള്ളുലെ പിന്നെ ഞങ്ങൾക്കൊരു യാത്ര പോകാനുണ്ട്. അങ്ങനെ നിക്കാണ് ഞങ്ങള് ഇതേപോലെ തന്നെ കടലുണ്ടീന്ന്‌ പറഞ്ഞ സ്ഥ സ്ഥലത്തോട്ടാ പോകുന്നത് ഇതേപോലെ തന്നെ മുന്നൊരു ദിവസം പോയിരുന്നു അന്ന് നല്ലൊരു രസ രസായിരുന്നു അവിടെ പോയപ്പോ ഈ മയ നല്ലോണം പെയ്തീലേ ആഹ്, ആ ഒരു ദിവസം ഞങ്ങൾ ഇതേപോലെ പോയിരുന്നു അതേപോലെ തന്നെ അവിടെ കടല്ന്ന് കടലാണ് കടലിന്റെ അവിടെ നല്ല വല്യ വല്യ പാറകളാണ്. ആഹ് പാ പാറ അത് കടലോണ്ടി കടലോണ്ടിയാണ്.
കടലുണ്ടിന്നാണോ സ്ഥല
ആ സ്ഥലത്തിന്റെ പേര് കടലൂണ്ടി അവിടെ കടലാണ്. ആഹ് അപ്പ അത് കൊണ്ടാണ് കടലു കടലോണ്ടിന്നുള്ള പേരെന്നെ വന്നത് ന്നാ തോനുന്നെ ഇന്നിട്ട് അവിടെല് ഭയങ്കര വല്യ വല്യ പാറകളാണ് അപ്പൊ ഈ കടല് ഏഹ് ഞമ്മള് മയ നല്ല മഴള്ള സമയത്ത് കടലൊക്കെ ഒന്നു നറയോല്ലോ.
ആഹ് ആഹ് ട്രാ മറ്റേ ട്രെയിൻ അപകടോക്കെ നടന്ന സ്ഥലോല്ലേ.
ട്രെയിൻ അപകടോ? അതെനിക്ക് ആഹ് പണ്ട് ആ ക അവിടെ ട്രെയിൽ ഏഹ് റെയിൽവേ ഇത്ണ്ട് അവിടെ. ആഹ്, ഇങ്ങള് കണ്ടിട്ടുണ്ടാവൂല്ലാ അവിടെ പാറൊക്കെ ആയിട്ട് ഇപ്പ ഭയങ്കര രസായിരുന്നു ആ മഴയത് ത്ത് ഭയങ്കര രസോന്ന് പറഞ്ഞാല് ഞമ്മളിലെ ക ഞമ്മള് കപ് പാറന്ന് എത്രയോ വിട്ടായിരിക്കും അവിടുന്ന് തെര വന്നാണ്ട് മോളിലോട്ട് പൊന്തും എന്നിട്ട് മോളിലോട്ട് പൊന്ത് ഇന്നിട്ട് നമ്മള് ഒന്നാകെ നനയും അന്ന് നല്ല രസായിരുന്നു ഞങ്ങളിത് ബന്ധു വീട്ട് പോകാനും വേണ്ടിട്ടായിരുന്നു. അങ്ങോട്ട് പോയത് അപ്പൊ ഞങ്ങൾ ആദ്യം എന്ത് ചെയ്ത് കടലോണ്ടി അപ് ക്ക് പോയി അവിടക്ക് പോയപ്പോ എന്ത് ചെയ്ത് ഏഹ് ഞങ്ങളവിടെന്ന് കണ്ടിട്ട് പോവാന്ന് നമ്മള് അറിയാതെ നമ്മൾ അപൂർവ്വയിട്ട് നമ്മള് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുവല്ലോ അവിടുന്ന് അപ്പൊ അങ്ങനെ എടുക്കുമ്പോ വെള്ളം ഒന്നാകെ ഞങ്ങളെ മേൽക്ക് വന്ന് ഏഹ് പൊന്തിയൊണ്ട് അപ്പം പിന്നെ ഒന്നാകെ നനഞ്ഞ് പിന്നെ ഞങ് ള് ഏതായാലും നനഞ്ഞില്ലേ. ഒരു ബീച്ചല്ല ഒരു. ഉം, ബീച്ച് പോലെണ് ആളുകളൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലാണ് മീനൊ പിടിക്കണ അതാണ് ആ എറങ്ങാൻ പറ്റൂട്ടോ. എറങ്ങാൻ പറ്റും ഏഹ് എറങ്ങാനും പറ്റും.
കോഴിക്കോട് പോയായിരുന്നു ഈ കഴിഞ്ഞ അവധിക്കെ
ആഹ് ആ എങ്ങനെണ്ട് കോഴിക്കോടൊക്കെ ആ മെയ് മാസ കോഴിക്കോടൊക്കെ എങ്ങനെുണ്ട ബീച്ചൊക്കെ
ബീച്ചൊക്കെ നല്ലതായിരുന്നു ഞങ്ങളൊരു മഴ സമയത്ത് തന്നെ ഇതുപോലെന്നെ ഒരു മഴ സമയത്ത് തായിരുന്നു ഇറങ്ങിയത് പക്ഷെ ഞങ്ങൾക്കൊരു മൂന്നാല് മണിക്കൂറ് സ്പെൻ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയായിരുന്നു കടലില് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക് ഇറങ്ങണംമെന്നും പറഞ്ഇറങ്ങിയതണേ അപ്പൊ ഒരു മൂന്നാല് മണിക്കൂർ ഏഴാ ആ മൊത്തം തനഞ് പിള്ളേരും ഞങ്ങള് ഞാനും ഞങ്ങടെ ഫാമിലിയ ചേട്ടന്റെ ഫാമിലിയ ഒക്കെ ആയിട്ടാണ് പോയത് അപ്പൊ അവിടെ പോയിട്ട് ഉം പിള്ള പിള്ളേരൊക്കെ കൂടി ഇറങ്ങണന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങീട്ട് ആഹ് ആഹ് ഹാ ഇറങ്ങിട്ട് അവിടെ ഒരു ഒട്ടകൊക്കെ ഉണ്ടായിരുന്നു വാ ആഹ്
ഒട്ടകത്ത്മ്മലൊക്കെ പൈസ വേണം കുതിരണ്ട് ഒട്ടകണ്ട് കുതിര ഒട്ടകത്തമ്മലോരാൾക്ക് നൂറ് രൂപീച്ച ആണ് അതിമ്മല് ഒട്ടകത്തമ്മേങ്ങനെ ചുറ്റ റ്റീച്ചിങ്ങനെ കൊണ്ട വരും നമ്മളെ
ആ പിന്നെ നമ്മള് പേടി ആയത കൊണ്ട് അങ്ങ് കേറാ ആഹ് എത്ര മിനിറ്റ്ന്ന് ഒരറ്റം വര അയങ്ക അറ്റം വരേ അങ്ങാണ്ടള്ളൂ ഒരു കോഴി എന്നിട്ട് ഞങ്ങൾ കേറിയില്ല ട്ടോ പി പിള്ളേർക്കൊക്കെ പേടി ആ പേടി ആയത കൊണ്ട് പിന്നെ കേറിയില്ല കൂടുതലും ഈ കടലിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത് തലൽ മറ്റേ വെള്ളം കേറത്തതോ പ്പിയു ണ്ടല്ലോ അതും വെച്ചൊണ്ട് കുറ നേരം അതിനകത്തന്നെ നമ്മളും നനയും പിള്ളേരും നനയും അങ്ങനെ ഉം
ത്ണ്ട് ഇതേപോലെ ട്രാവലറിൽ എന്താണ് എല്ലാരും കൂടി ഉം മൊത്ത മോത്തത്തിൽ കുടുംബക്കാരെ ഒന്നാകെ പോയിട്ടുണ്ട് തേപോലെ തന്നെ ബീച്ചിൽക്കന്നെ തന്നെയിയിരുന്നു അന്ന് അതേപോലെ തന്നെയാണ് ഭയങ്കര രസമായിരുന്നു വെള്ളത്തിൽ മക്കളൊക്കെ വെള്ളത്തിലിങ്ങനെ കളിച്ചിട്ട് ണ്ടല്ലോ അവരൊക്കെ ഇതേപോലെ തന്നെ ഡ്രസ്സൊക്കെ കൊണ്ടോയിട്ടുണ്ട് വള്ളതിലറങ്ങാനുംവരനി
ആഹ് സ്വിമ്മിം പൂളിന്റെ മറ്റേ കടലിടണ ഡ്രസ്സ് ഉണ്ടല്ലോ മറ്റോ ഡ്രസ്സ നാ അയന്ന പറയണത് ഈ പോളിസ്റ്റർടെ ഒക്കെ ഡ്രസ് ഡ്രസ്റ്റയ്ഞ്ഞ ഒത്തിരി വെള്ള പിടിക്ക തില്ല ഈ പിള്ളേരൊക്കെ അത് ഇട്ടൊണ്ടല്ല ഇറങ്ങിയെദ് എന്നിട്ട് ഈ നിറച്ചും ഈ പോക്കറ്റ് ല്ലെ മണ്ണൊക്കെ ആയി മണ്ണും ഇതൊക്കെ ആയയിരുന്നു ഒത്തിരി
ആഹ് അതൊക്കെ ഇട്ടാണ്ട് അവര് തെറങ്ങി അവ ഇറങ്ങി അവര്റങ്ങിയിട്ട് പിന്നെ അതിന്റെ തൊട്ടടുത്തന്നെ ചറ്റിൽ കൊട്ട അങ്ങനത്തെ തോണി അതേപോലെ തന്നെ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടല്ലോ അതേപോലെ തന്നെ ബീച്ചിലും ഉണ്ട് കോഴിക്കോട് ബീച്ചിലുംണ്ട് ബീച്ചിന്റെ ആഹ് അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങള് അതന്നെ അതിലും ഭയങ്കര തായിട്ട് ഞങ്ങൾ ചാറ്റിൽകോട്ടയിലൊക്കെ കയറി ചാറ്റിൽക്കട്ടലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട തോണിയിലൊന്നായിട്ട് എല്ലാരും കുടുംബാരൊക്കെ തോണിൽ ഞാൻ കുറെേ പ്രാവശ്യം കേറിയിട്ടൊക്കെണ്ട് പക്ഷെ കുടുംബക്കാരൊക്ക ഒന്നാകെ കേറുമ്പോ നല്ല രസാണല്ലോ അങ്ങനെ തോണിയില് കേറി ഏഹ എനിക്ക് പേടുന്നില്ല ചാറ്റൽ കൊട്ടയിലും തോണിയിലുക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കയറി പിന്നെ എനിക്ക് പേടില്ല സാധനാന്ന് നല്ല നല്ലോണം കറങ്ങി കറങ്ങി കറങ്ങി പോണ ഒരു സാധനംണ്ട് ആ സാധനത്തി എനിക്ക് ഭയങ്കര പേടിയാണ് ക്കാൻ തല കറങ്ങി പോകോന്നുള്ളേ ഇതനെ
ഇതൊക്കെ കടലുണ്ടിലാണോ ഉള്ളത്
അല്ല ഇത് ബീച്ചിലാണ് ഉള്ളത് കോഴിക്കോട് ബീച്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുംപോയ പ്പം കോഴിക്കോട് ബീച്ചിലാണ് നിങ്ങൾ പോയപ്പോം കണ്ടിട്ട് ണ്ടാവും ബീച്ചില് തന്നെ ഈ സാധനം ഉണ്ടല്ലോ പിന്നെ ബീച്ചിന്റെ അപ്പുറത്ത് അതായത് അതിന് നേരെ ഓ ഓ അപ്പുറം സൈഡില് ഇതേപോലത്തെ മ് ചാറ്റിൽകൊട്ട ഇതേപോലെ തന്നെ അതേപോലെ തന്നെ പ്രേതാലയം അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇണ്ട പക്ഷെ ആ വൈകുന്നേരം നാലമണിയൊക്കെ ആവുമ്പോഴണ് ഓ മിഠായിത്തെെരുവിലൊക്കെ ഞങളെടക്ക് കെടക്ക്ടക്ക് പോകുന്നതാണ് രസാണ് പോവാൻ അവിടൊക്കെ ഓഹ ഭയങ്കര തിരക്കാണ ആഹ അങ്ങോട്ടൊന്നും നടക്കാൻ പറ്റൂല ആഹ ഞായറാഴ്ച അവിടെ വിലക്കുറവ് ഉണ്ടാവും ഞായറാഴ്ചൊക്കെ അവിടെൊക്കെല്ല പൊറത്തോട്ട് ഷോപ്പുകളിലൊക്കെ അവിടെ സാധാ വിലൊക്കെ തന്നെ ഉ ഉണ്ടാവും നമ്മ നാട്ടത്തെ ആ വിലൊക്കെ തന്നെ ഉണ്ടാവും പക്ഷ ഞറാഴ്ച കച്ചവടംന്ന് പറഞ്ഞണ്ട്ണ്ട് അവിടെ പുറത്തോട്ട്ക്കൊക്കെ സാധനൾ ഓരോ ഡ്രസ്സുകളൊക്കെങ്ങെ പുറത്തോട്ട് ക ഇടും അതിനൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ അതേപോലെ തന്നെ നൂറ് രൂപയ്ക്ക് ചെരിപ്പ് അങ്ങനെയൊക്കെ ഓരോന്ന് വക്കും
സൗകര്യണ്ടോ അവിടെ
ഇല്ല ഇല്ല വണ്ടി ഇട ഇല്ല കേട്ടോ അവിടെ വണ്ടി അവിടെ എല്ലാവരും നടന്നിട്ടാണ് അങ്ങനെ വണ്ടി ആരും പോകലില്ല അവിടെ വണ്ടി പുറത്തപ്പറം നിർത്തിയിട്ട് നമ്മൾ നട ക്കണം കാരണം അത്രയും പേരുണ്ടാവും മ്മക്ക് ആഹ കൊറേ നടക്കാനുണ്ട് ഓരോത്ത നമ്മള് ഒരറ്റം തൊട്ട് ഒ അറ്റം വരെ കടകളാണ്ടാവുക പുള്ള കടകളെ ആഹ കൊറ നടക്കാനുണ്ട് ഒര് അറ്റം തൊട്ട് ഒര്
ഇല്ല ആഹ നമ്മള് സാധാരണ ഈ നമ്മുടെയൊക്കെ സ ഇവിടത്തെ കടലൊക്കെ കിട്ടണ പോലെയൊക്കെുള്ളള്ള റേറ്റ് മക്കെ തന്നെയണോ മിഠായിത്തെെരുവിൽ ഞങ്ങൾ മിഠായിത്തെെരുവിൽ പോകാ നോക്കിയിട്ട് ഭയങ്കര തിര
ആണോ ആഹ ഭയങ്കര തിരക്കാണ് ഞളിങ്ങനെ ഇടക്ക് ഞായറാഴ്ച ഒക്കെ മുട്ടായി തരുൂ പോവലണ്ട് ഞായറാഴ്ച പോയാാല എന്താറിയോ നമ്മളീ ഈ ടോപ്പകളക്കെ ണ്ടാവില്ല അത് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല ലാഭമാണ് നമുക്ക് ഓരോ സാധനങ്ങള
ത്തരുവന്ന് പറയണത് എല്ലാ കടകളും കൂടിച്ചേർന്നുള്ളത് കൊണ്ടാണോ
ആഹ എല്ലാ കടകളും ഏ എന്താണ് കൂടിച്ചേർന്നതാണ് മിഠായിത്തെരു പക്ഷെ മിഠായി തെരുലാക്കണ ഏഹ് എന്താണ് ഞായറാഴ്ച മാത്രേ ഉള്ളൂ പുറത്തു നിന്ന് കച്ചവട വില കുറവിലുള്ള സാധനം കിട്ടുള്ളൂ അതേപോലെ തന്നെ ഒരു ഷോപ്പുകളിലുണ്ട് പത്ത് രൂപ തൊട്ട് ആഹ നൂറ് രൂപ വരെ നമ്മളെ കിച്ചണക്കുള്ള സാധനങ്ങൾ അടുക്കളക്കുള്ള സാധനങ്ങില്ലേ ഓരോ കത്തിയയി സോപ്പും പൊടി ഇത് അങ്ങനത്തെൊക്കെ സാധനങ്ങളൊക്കെ ഇഷ്ടം കണക്കിലുണ്ടാവും അവിടെ പോയാ പിന്നെ ഭയങ്കര വെയിയില- ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടുന്ന് വരാന് നമ്മളിപ്പോ രണ്ടാളും ഇണ്ടെങ്ക നമ്മള് കൈയ് പിടിച്ച് - ച്ച് നടക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരാളെ കാണാണ്ടാവൂല അമ്മാതിരക്കാണ്ടാവും അവിടെ അതെ അത്രയും തെരക്കാണ് മുഠായി തെരുവിൽ ഇണ്ടാവുക മുട്ടായി തെരുവിലൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാരും കൂടി- പോകുമ്പോൾ കൈ പിടിച്ചിട്ട് നടക്കല് കാരണം ഞങ്ങളുടെ മക്കളൊക്കെ- ഉണ്ടെങ്കില് അവരക്കെ ചെല കുട്ടികൊക്കെങ്ങനെ ഭയങ്കര- കുരുത്തക്കേട് ഉണ്ടാവില്ല കൈ ഒന്നും പിടിച്ചിന ഇഷ്ടല്ല അവരൊക്ക നല്ല- കട്ടീട്ട് കൊണ്ടു പോണം അങ്ങനത്തെ തെരക്കാ അവിടെയുള്ളെ കൈ വിട്ട്- കഴിഞ്ഞാൽ പിന്നെ- ക്കായി തരൂലേ ആ കുട്ടിനെ അവിടെ കാണൂല എവിടക്കാ പോയി അത്രയും ആൾ- ആൾക്കാരെ ഉണ്ടാവുക എവിടന്നൊക്കെ വരുന്ന ആൾക്കാരാണോ മുട്ടായി തെരുവിൽ ഉണ്ടാവുക
ആഹ് ഞങ്ങള് ഇവിടുന്ന് വന്നിട്ട് പിന്നെ ഭയങ്കര പാടായിരുന്നു പാടായി- മീൻസ് എല്ലാവരും പറഞ്ഞു പോകണ്ട ഇപ്പൊ തെരക്കായിരിക്കും മഴയയുടെ കൂടി ടൈംയാണ് പിന്നെ- പിള്ളേരെയും കൊണ്ട് വരുമ്പം വണ്ടി എത്രയോ ദൂരത്തിട്ട് കൊറേ നടക്കാനുണ്ട് അങ്ങനെ പോവാ ഭയങ്കര വെയിലും വെയിലും ഒണ്ട് പിന്നെ വെയില് നമ്മളെല്ലാം ഈ കടകളൊക്കെ ഈ അടുപ്പിച്ചടുപ്പിച്ചിരിക്ക- പിന്നെ അല്ലാതെ വേറെ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ
ഞാൻ ഇല്ലയില്ല ഞാന് കൂടുതലും മുട്ടായി തെരുവിൽ നിന്നാണ് ഡ്രസ്സുകളൊക്കെ എടുക്കാറ് കാരണം- ഈ നമ്മള് മറ്റു ഷോപ്പുകളിലൊക്കെ - ക്വാളിറ്റി ഒക്കെ ഇണ്ടാവാറുണ്ട് ഞമ്മള് മറ്റ് ഷോപ്പുകളിലൊക്കെ പോയിണ്ട് മറ്റ അത്- ഷോപ്പുകളിലൊക്കെ പോയാ- ഒരു കട ഇപ്പ നമുക്ക് പറ്റാതാണങ്കിൽ ഒരു കട ഇവിടാണെങ്കിൽ പിന്നെ കൊറച്ച് അങ്ങോട്ട് നടന്നിട്ടല്ല പോവേണ്ടിയെ ഇത്- തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇങ്ങനെ കട ഒന്നും പറ്റിയില്ലെങ്കിൽ അപ്പുത്ത് കേറാം അപ്പുത്ത് കേറാം ഇങ്ങനെ പോവാ
എല്ലാവും ഇങ്ങനെ വിളിച്ചുകോണ്ടിരിക്കും ഈ കടയിലേക്ക് വാ ഇങ്ങനെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അങ്ങനെ വിളിച്ചോണ്ടിരിക്കും
ഒരു കടേല് ആ അവരിങ്ങനെ തപ്പു കൊട്ടി തപ്പുകൊട്ടി ഇങ്ങനെ വിളിക്കും ഇങ്ങോട്ട് ഇവരെ ഇവിടെ മൂന്ന് ടോപ്പുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മ- എത്ര ടോപ്പ് ഇണ്ട് ഇത്ര വില കൊറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിരിക്കും ചെലതൊക്കെ നല്ലതായിരിക്കും പിന്നെ നമ്മള് മറ്റേതാണ്ട് ചെലത് ചെല നല്ല ലോ- ക്കാല് സാധനങ്ങളും ഉണ്ടാവും അതായത് പഴയ സാധനങ്ങളും ഉണ്ടാവും അവര് വിൽക്കണ ഞമ്മള് തെരഞ്ഞെടുക്കണ അവ- ഉം തെരഞ്ഞെടുക്കണം അവര് നമ്മുക്ക് എടുത്ത തരൂല നമ്മള് അതിന്ന്- തെരഞ്ഞെടുക്കണം എന്നിട്ട് അവർക്ക് കൊടുക്കണം അതാണ് മുട്ടായി തെരുവുത്തത് മുട്ടായിത്തെരു മുട്ടായിത്തെരുവിലും -
നമുക്ക് എന്നിട്ട് ബാർഗെനിങ് ഒക്കെ ചെയ്യാം പറ്റുമോ നമ്മള് എടുക്കണെന്ന് പിന്നെ അവര് ഓഫർ ഇട്ടേക്കണെന് പിന്നെ നമുക്ക്‌ ഇങ്ങനെ ബാർഗെ-
ആഹ് ആഹ് പറ്റും പറ്റും അങ്ങനൊക്കെ പറ്റും പിന്നെ അതേപോലെ തന്നെ ഞമ്മക്ക് എന്താണ് ഞമ്മളോട് അവര് പറയതേപോലെ തന്നെ നമ്മള് സാധാരണ ഷോപ്പുകളില് പോയാല് ഡ്രസ്- ഒക്കെ മാറ്റാനുണ്ട് അതേപോലെ മാറ്റാന് എടം - പക്ഷെ ഞായറാഴ്ച കച്ചവടത്തിൽ അത് മാറ്റാൻ കഴിയൂല കാരണം അവരന്നും ഉണ്ടാവൂല ഓരോ ഞയറാഴ്ച ഉണ്ടാവുള്ളൂ അതിന് നമുക്ക് ബില്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല്ല നമുക്ക്- ഇപ്പൊ ഒരു ഡ്രസ്സ് എടുത്താ നമുക്ക് ബില്ല് തരുല്ലോ അങ്ങനെ ഇത് മുട്ടായി തരൂവില് അങ്ങനെ ഞയറാഴ്ച കച്ചവടം- അല്ല ഞായറാഴ്ച കച്ചോടത്തിലാണ് അവിടെ നമ്മക്ക് ആ - ആദായത്തിൽ കിട്ടിയ സാധനം വെല കുറവിൽ സാധനം കിട്ടുന്ന ഞായറാഴ്ച കച്ചവടത്തി- ത്തിലാണ് അങ്ങനെയാണ് ഷോപ്പുകള്
ത്യേകതയൊന്നുമല്ല അല്ലെ ശനിയാഴ്ച അങ്ങനെയൊക്കെ ഉണ്ടോ തെരക്കില്ലാത്ത ദിവസം ഏതാ
ശനിയാഴ്ചൊക്കെ ഞമ്മള് സാധാ ഷോപ്പുകൾ ഇല്യേ അത് ഞമ്മളെ സാധാ അവിടുത്തെ വെല പോലെയാണ് ട്ടോ ഷോപ്പുകളിലൊ
ഈ പേര് മാത്രേ മിട്ടായി തെരുവെന്നൊള്ളൂ ല്ലേ
പേര് മാത്രേള്ളൂ പേര് മാത് ത്രേള്ളൂ മുട്ടായി മുട്ടായി തെരുവെന്ന് പക്ഷെ കുറേ കടകള്ണ്ട് പിന്നെ ഞാറാ ച്ച പിന്നെ കൊറേ കടകള് പൊറത് പൊറത്തോട്ട്ക്ക് കൊറേ സാധനങ്ങൾ ഇടും അല്ലേല്ലേ പിള്ളേരെ കൊണ്ടൊന്ന് പരമാവധി ഒഴിവാക്കുന്നതാ നല്ലത് കാരണം പിള്ളേരെ കൈയ് വിട് ട്ടു കയിഞ്ഞാൽ പോയി കാരണം ഞായറാഴ്ച പ്രത്യേകിച്ച് തെരക്കാണ് അവിടെണ്ടാവുക കാരണം ഈ ഞാറാഴ്ച കച്ചവടം ഉണ്ടായോണ്ട് ആഹ് അങ്ങനത്തോം ഉണ്ടാവും ഇന്നാ ശരീട്ടോ ഞാൻ വിളിക്കട്ടോ ങ്ങക്ക് ഓക്കെ